ഹലോ
ഹലോ കേക്കാവോ ഹലോ
ആ ആ കേക്കാ കേക്കാ എന്തായി എന്തെട്ക്കെര്ന്ന് ഒറങ്ങില്ലല്ലോ
ഞാനിവിടെ പഠിത്തൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കായിരുന്നു അല്ല നീ എന്തായിരുന്നു
ഞാൻ തെ ഇവടെ പൊർത്ത് മഴയൊക്കെ പെയ്യ്ണെ നോക്കി ഇരിക്കായിര്ന്നെടി പിന്നെ മഴ ഒക്കെ കാണുമ്പോ മനസ്സിന് ഒരു അതായത് ചിന്തകളൊക്കെ വരു എ
അതെ അതെ പ്രത്യേകിച്ച് രാത്രിയില് മഴയാകുമ്പോ ഒരു ശാന്തതയായിരിക്കും അപ്പൊ ഒരു ചെറിയൊരു വിഷാദവും കൂടെ ഉണ്ടാവും അല്ലെ
ഉം അത് ശരിയാണ് ആ പിന്നെ ചെലപ്പോ തോന്നെ ഇങ്ങനെ മനുഷ്യര്ടെ മനസ്സും ഇന്നത്തെ കാലാവസ്ഥയെ പോലെ തന്നെയാ എന്നൊക്കാ അല്ലേ പിന്നെ പൊർത്തും എല്ലാം സാധാരണ പോലെ തോന്നും പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒര് കൊടും കാറ്റ് ഒള്ള പോലെ നടക്കും
അതെ ഇപ്പ ആളുകൾ ചിരിക്കെയം സംസാരിക്കെയം ജോലിയൊക്കെ ചെയ്യ്ണ് ഇണ്ട് പക്ഷെ മൻസമാ വളരെ കുറവാാണ്
ഉം ആ അത് നമ്മുടെ തലമുറക്ക് പ്രത്യേകിച്ച് അത് ശരിയാണ് ട്ടോ പിന്നെ ചെറിയ പ്രാ പ്രായത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടിം വര്‌ണ് ഇണ്ടല്ലോ അപ്പ അതൊക്കെ ഒള്ളതാ
പഠനും ജോലിയും ഭാവിയും കുടുംബവും പിന്നെ ആളുകളുടെ കുറെ അഭിപ്രായങ്ങളും എല്ലാം കൂടെ ഒരുമിച്ചാവുമ്പോഴേ ഔ
ഉം നിനക്ക് എന്തെങ്കിലും തോന്നിട്ട് ഇണ്ടോ ലൈക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ രീതിയിൽ എന്തെലും കൊറവ് ഇണ്ടെന്ന്
ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട് വിദ്യാഭ്യാസം ഇപ്പൊ കൂടുതലും പരീക്ഷയ്ക്ക് വേണ്ടിട്ടാ അല്ലാതെ നമ്മുളെ ജീവിതത്തിന് വേണ്ടിട്ടാ അല്ലെങ്കിൽ നമ്മുളെ ഭാവി നന്നാകാൻ വേണ്ടിട്ടാന്ന് എനിക്ക് തോന്നിട്ടില്ല
ഓ അതെ അതെ പിന്നെ വിദ്യാർത്ഥികളെ ഒരു നല്ല മനുഷ്യനാക്കുന്നതിനേക്കാളും കൂടുതലും മാർക്ക് നേടാൻ തന്നെയല്ലേ ഇപ്പ വിദ്യാഭ്യാസം കൂടുതല് നോക്ക് ക്കണത്
അതെ സത്യം കുട്ടികൾക്ക് സമ്മർദ്ദം ങ്ങനെ കൈകാര്യം ചെയ്യണംന്ന് ആരും പഠിപ്പിക്ക്ള്ള പരാജയം വന്നാല് എങ്ങനെ നില കൊള്ളണംന്ന് ഇന്നത്തെ കുട്ട്യാൾക്ക് അറിയാൻ പാടില്ല അതിന് മുന്നേ തന്നെ ആത്മഹത്യയിലേക്കൊക്കെയാണ് ആളുകള് പോണത് ഇപ്പ
ഉം അത് ശെരിയാണ് ട്ടോ ഇപ്പൊ ഒരു സോ ഒരു കുട്ടിക്ക് പോലും പ്പ എന്തേലും സ എന്തും വിചാരങ്ങള് എന്താന്ന് മനസ്സിലാക്കാൻ പോലും അവക്ക് അവസരം ലഭിക്കുന്നില്ല
അതുകൊണ്ട് തന്നേണ് ഇപ്പൊ ഒരുപാടെപോരെ വലിയ വലിയ പദവികളെക്കെണ്ട് പക്ഷെ എങ്കി പ്പോലും അവര് മനസ്സില് സന്തോഷം അനുഭവിക്കണവരായിരിക്കുല്ല ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാാവും അവർക്ക്
ഉം അത് ശരിയാ ശരിക്കിനും ഈ വിദ്യാഭ്യാസ എന്ന് പറയുന്നത് ബുദ്ധി ആണ് വർദ്ധിപ്പിക്കേണ്ടത് അല്ല അത ഒരു അഹങ്കാ അരന്നൂറ്
അത് വളരെ മനോഹരായ ഒരു വാക്കാണ്
ആ പിന്നെ നമ്മുടെ ഇന്നത്തെക്കെ സമൂഹത്തെ പറ്റി ഒന്ന് ചിന്തിക്കുമേ എനിക്ക് ചെിലപ്പോ നിരാശയൊക്കെ തോന്നാറുണ്ട് ട്ടോ
എനിക്ക് പ്രത്യേകിച്ച് ആ ആളുകൾ മറ്റുള്ളവരെ വിലയിരുത്തുന്ന രീതി കാണുമ്പോ ഉണ്ടല്ലോ
ഉം അത് ശരിയാണ് ഇപ്പ ഇന്നത്തെ സമൂഹം നോക്കണിൽ ഒരാൾ വസ്ത്രം രൂപം ഇപ്പൊ തന്നെ സംസാര ശൈലി പിന്നെ എല്ലാത്തിനും അവര് അഭിപ്രായം പറയും അങ്ങനത്തെ ആളുകളാണ്.
പക്ഷെ ഒരാളുടെ മനസ്സില് മനസ്സിലാക്കാന അതിന് വേണ്ടിട്ട് ആരും തന്നെ ഇതുവരെയിട്ട് സമയം ചെലവാക്കണതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മറ്റ ള്ളവരെ നിന്ന് കുറ്റം പറയാനട്ട് ആൾക്ക് പറ്റും. ത്തി
അത് ശരിയാണ്ട. പിന്നെ പലർക്കും മറ്റേ സഹാനഭൂതി പോലും കുറഞ്ഞു പോകുന്ന പോലെയ തോന്നണ എനിക്ക്
അതിന് കൊറെയക്കെ കാരണം സാമൂഹികമാധ്യ ദ്ധ്യമങ്ങൾ തന്നെയാണ് എല്ലാരും മറ്റുള്ളരുടെ ജീവിതം നോക്കി താരതമ്യം ചെയ്താ ജീവിക്കുന്നത് അതിന് മെയിന ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് സാമൂഹിക മാധ്യമങ്ങളാണ്
ഉം അ അതെ അതെ പിന്നെ മറ്റൊരാളുടെ ഒരു സന്തോഷ കാണുമ്പോ തന്നെ സ്വന്തം ജീവിതം അപൂർണമാണെന്നൊക്കെ തോന്നിപ്പോകും ചിലവർക്ക്
പക്ഷെ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓരോ മനുഷ്യനും സ്വന്തം പോരാട്ടങ്ങളൾ ഉള്ളവരാണ് അല്ലാതെ മറ്റുള്ളവരക്കാ താഴ്ന്നതോ കൂടിയതോ അല്ല നമ്മളാരും.
ഉ അത് ഞാൻ യോജിക്കണു ട്ടോ അതിലോട്ട് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹം എന്ന് പറയുന്നത് പെൺകുട്ടികളോട് ലൈക്ക് അവർക്ക് കൊറ പ്രതീക്ഷകളിണ്ട് അത് കൂടുതലല്ലേ
അതെ തീർച്ചയായിട്ടും ലെ ബുദ്ധിയുള്ളവരായിരിക്കണം സുന്ദരിയായിരിക്കണം ശാന്തിയായിരിക്കണം ഒരേ സമയം ശക്തയായിരിക്കണം അങ്ങനെ ഒന്നുമല്ലല്ലോ എല്ലാ പെൺകുട്ടികൾക്കും എല്ലായ്പ്പോഴും അങ്ങനെ ഒരാളുടെ പ്രതീക്ഷകള് എല്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റണം എന്നില്ലല്ലോ നമുക്ക് നമ്മുടേതായ ജീവിതല്ലേ
ഉം ഈ പറഞ്ഞത് കേട്ടപ്പോ തന്നെ ഇപ്പൊ തന്നെ ഒരു പെൺകുട്ടിക്ക് ക്ഷീണിക്കാനുള്ള അവകാശം പോലിപ്പില്ല ചിലപ്പോ സ്ത്രീകൾക്ക് അത് നിഷേധിക്കപ്പെടേണ്
അതണിപ്പ ഏറ്റവും സങ്കടമുള്ള കാര്യം
ഉം അത് ശരിയാ പിന്നെ സ്വന്തം സ്വപ്നങ്ങൾക്കായിട്ട് അവർക്ക് ജീവിക്കാനുള്ള ആഗ്രഹിക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട് അവരും ഇപ്പഴും എന്താണ് സ്വാർതരായി കാണുന്നു അതിന്
പക്ഷെ സാമ്പത്തിക സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് ക്ക് വളരെ പ്രധാനമാണ് അതില്ലെങ്കി ഒരു സ്ഥലത്തും ആർക്കും വെലയുണ്ടാവില്ല അത് സ്ത്രീ എന്നല്ല പുരുഷനും
കാൻ കഴിയുക എന്നത് അതൊരു വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് ട്ടാ എന്താന്ന് വച്ചാൽ സ്വന്തായി ട്ടൊരു തീരുമാനം എടുക്കണത് അവര് വല്യൊരു നിലയിൽ എത്തിക്കും എന്നാണ് എന്റെ ഒരു ഇതില് പറയണത്
തീർച്ചയായിട്ടും സ്വന്തായിട്ടൊ ഒരു തീരുമാനം ഇല്ലാത്തവർക്ക് ഈ ഭൂമിയിൽ പിടിച്ച് നിൽക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നില്ല പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ സ്വന്തായ തീരുമാനം വളരെയധികം പ്രധാനമാണ് മറ്റുള്ളവര് ജീവിക്കണ പോലെ തന്നെ നമ്മളും ജീവിക്കാ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പറ്റണംന്നില്ല നമ്മള് വിചാരിക്ണ പോലെ തന്നെ നമ്മൾ ജീവിക്കണം പിന്നെ ഇപ്പൊ ഇതിനൊക്കെ പറ്റി സംസാരിക്കുമ്പോ ചെറുപ്പകാലം അത്ര നല്ലായിരുന്നുന്ന് എനിക്ക് തോന്നിയിരുന്നു ഇപ്പൊ പൊറത്തുള്ള മഴയുടെ ശബ്ദമൊക്കെ കേക്കുമ്പോ ശരിക്കും എനിക്ക് കുഞ് കുഞ്ഞിലേ ഉള്ള ആ സമയം ഓർമ്മ വര് ന്
ആ എനിക്കുഅതേ ട്ടാ ഓ അന്നത്തെ ജീവിതക്കെ എന്ത് ജീവിതവായിരുന്നു എന്ത് രസവായിരുന്നു സത്യം പറഞ്ഞാ
അന്നത്തെ സന്തോഷത്തിനൊക്കെ ഒരു കൊറെ വലിയ കാരണങ്ങള്ണ്ടായിരുന്നു
ഉം പക്ഷെ ഇപ്പോ ആളുകൾക്ക് എല്ലാം ഉണ്ടായിട്ട് സമാധാ ന്ന് പറഞ്ഞ സാധനമേ ഇല്ലാട്ടോ
കാരണം എന്താ നമ്മള് വളരെ വേഗത്തിൽ ജീവിക്കാൻ മാത്രല്ലേ നോക്കണള്ളൂ ഒരു ശ്വാസം എടുക്കാൻ പോലുംന്ന അവർക്ക് സമയമില്ല ഒന്നിനെ പറ്റി ആലോചിക്കാനാ നമ്മുടെ പ്രിയപ്പെട്ടവർ ക്ക് വേണ്ടി സമയം ചലവഴിക്കാനാ ഇന്ന് ആർക്കും സമയമില്ല
അത് ശരിയാണ് നീ ഇപ്പൊ എന്തേലും പുസ്തകമൊക്കെ വായിക്കണ്ടോടി
പിന്നെ മനുഷ്യരുടെ മനഃശാസ്ത്രത്തെ കുറിച്ച ഒരു പുസ്തകം ഞാനിപ്പം വായിക്കാൻ തുടങ്ങി
ഓ എന്താണ് അതില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്
മനുഷ്യർ പലപ്പോഴും മറ്റുള്ളവരേക്കാ സ്വന്തം മനസ്സിൽ നിന്നാണ് കൂടുതൽ ക്ഷീണിക്കുന്നത് എന്ന ആശയം
ഓ അത് ഒര് വലിയ സത്യം തന്നെയാണ് ട്ടോ
നമ്മളെ നമ്മളെ തന്നെ ഭയങ്കര കടുപ്പത്തിൽ വിലയിരുത്താൻ പറ്റ്ണ ഒരു പരിപാടിയാണ് സത്യം പറഞ്ഞാ
ഓ അതെ അതെ ഇത് ചെലപ്പോൾ നമ്മൾെന്താ മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണയുടെ പകുതി പോലും സ്വന്തം മനസ്സിനോട് നമ്മൾ കാണിക്കാറില്ല നമ്മൾ മറ്റുള്ളവരെ അയ്ൻൻ്റതായിട്ട് കാണും നമ്മളോ ചെറുതായിട്ട് കാണേം ചെയ്യും അതാണ് അവിടെ പ്രശ്നം
ആഹ് ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ് ആതാ നല്ല സുഹത്തുക്കൾ നമ്മുടെ ജീവിത്തിൽ എത്ര പ്രധാനമാ ശരിക്കും ഈ അവസ്ഥയിലൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്
അതെ അതെ പിന്നെ എപ്പോലും സംസാരിക്കണമന്നില്ല പക്ഷെ മ മനസിലാക്കുന്ന ഒരാൾ ഉണ്ടായൽ മതി ഒരു സുഹൃത്ത് തന്നെ
യഥാർത്ഥ സൗഹൃദത്തിൽ അഭിനയം ഒന്നുമല്ല അതുകൊണ്ട് എല്ലാ ദിവസവും വിളിക്ക മെസ്സേജ് ആക്കുകയും ചെയ്യുന്നത് മാത്രം ഒന്നുമല്ല യഥാർത്ഥ സൗഹൃദം അങ്ങനെ തന്നെ എനിക്കും തോന്നിയേക്കണെ
അത് ശരിയണ്ട് ഇപ്പൊ അവര് മൗനമാ ആണെങ്കിലും കൂടി അതാ നമുക്കൊരു അസ്ഥ ശക്തമായിട്ട് തോന്നുന്നില്ല എന്നാ വച്ചാ അവര് നമ്മോടൊപ്പം ഉണ്ട് അപ്പ അവര് സംസാരിച്ചില്ലെങ്കിലും ഇണ്ടെങ്കിലും ആ ഒരാള് ഉണ്ടായാൽ മതി നമ്മളൊപ്പം
അല്ല ഭാവിനെ പറ്റി എന്താ പേ ഇടല്ണ്ടാ
എനിക്കാ ഓ അത് ചോയിക്കല്ലേ ടുണ്ടേ പക്ഷെ പ്രതീക്ഷയും കുറച്ചുണ്ട്
ആ ജീവിതം ഒരുപാട് അനിശ്ചിതമാണെങ്കിലും അതിനൊരു സൗന്ദര്യം ഉണ്ടല്ലേ
ഉം പിന്നെ ചിലപ്പോൾ ചില നിമിഷങ്ങളാണ് ജീവിതത്തെ മനോഹരമാക്കുന്നതെന്ന്റിയില്ലേ
മഴ ഒരു നല്ല സംഭാഷണം മനസ്സിലാക്കുന്ന ആളുകൾ അതൊക്കെ ഉണ്ടെങ്കി പിന്നെ ഒന്നും വേണ്ട
സത്യം ഈ മഴ വന്നൊണ്ട് നമ്മള് എന്തൊ ഒക്ക സംസാരിച്ച ഒരു ശാന്തമായാൽ തന്നെ രാത്രിയായാല്
സമയം എത്ര വേഗം പോയി നോക്കിയേ
ആ അതെ അതെ ഞാനൊന്നും നോക്കില്ല നിന്നോട് സ സംസാരിക്കുമ്പോ എപ്പോഴും മനസ്സിന് ഒരു സമാധാനം കിട്ടൂട്ടാ
ആഹ് എനിക്കതുപോലെ തന്നെയാണ് അല്ല വേറെന്തൊക്ക ഇണ്ട് പരിപാടി എന്നിട്ട്
വേറെന്ത് ഇനിയിപ്പോ ഭക്ഷണമൊക്കെ കഴിക്കണോന്നൊക്കെ ഉണ്ട് നീ ഭക്ഷണം കഴിച്ചരുന്നോ ചോദിക്കാൻ വിട്ടുപോയി
ഓ് ഞാൻ കഴിച്ചില്ല എന്തോ വിശക്കാത്ത പോലെ ഇന്നത്തെ മഴക്ക് ഒരു ടയേർഡ് വൈബാന്ന എനിക്ക് തോന്നിയത്
ഓ എക്സാക്ട്ലി പക്ഷെ ആളുകൾക്ക അതുപോലെ തന്നെയല്ലേ എല്ലാരും ഈ നല്ല ബിസി ഇതില്ലല്ലേ
ഉം ശരി ഇപ്പൊ സമാധാന ക്കെ പറയണതേ ഒരു വലിയ ആഡംബരമായി മാറിന്നാണ് എനിക്ക് തോന്നുന്നത്
ഉ അപ്പോ അത് ശരിയാണ് നമ്മള് ഇപ്പ അതിനനുസരിച്ച് അതിനനുസരിച്ച് പൊക്കോണ്ടിരിക്കയാണല്ലാ പിന്നെ നമ്മുടെ സങ്കടങ്ങള് അത് പിന്നോട്ടും പോയിക്കൊണ്ടിരിക്കന്നാണ് ഇപ്പൊ പറ പറയപ്പെടുന്നത്
സാമൂഹ്യ മാധ്യമങ്ങളാണ് അതിന് വലിയൊരു പങ്ക് വഹിക്കണെ കാരണം എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കണതായിട്ടല്ലേ നമ്മള് നമ്മൾ ഏതൊരു വീഡിയോ എടുത്ത് നോക്കിയാലും ഏതൊരു ഷോർട്സ് എടുത്തു നോക്കിയാലും നമ്മൾ കണ എന്താ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഇപ്പം ഭാര്യയും ഭർത്താവും മക്കളായി ഭയങ്കര സന്തുഷ്ടമായ ഒരു കുടുംബമായിട്ടാണ് നമ്മൾ കാണാറുള്ളൂ പക്ഷെ റീൽ ലൈഫ് അല്ല റിയൽ ലൈഫ് എന്നുള്ളത് പലരും മനസ്സിലാക്കാറില്ല അതിന്റെ ബാക്കിൽ അവര് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുണ്ടാവും പക്ഷെ അവര അവരുടെ ഏറ്റവും നല്ല ഭാഗം മാത്രമേ നമ്മളെ കാണിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ആളുകൾക്ക് ഇത്രയും പ്രഷറും
ഉം അത് ശ ശരിയാണ്ട്ടാ ഇന്നത്തെ ആൾക്കാര് എന്താ ശരിക്കിനു സംഭവിക്കുന്നേന്ന് അവര് ഇടൺല്ല അവര് ഒരു സന്തോഷം കിട് ആൾക്കാരെ കാണിക്കുന്നു ബട്ട് നമുക്ക് അവരുടെ മറ്റൊരു ഫേസ് അറിയില്ല അവിടെ എന്താ സംഭവിക്കണേന്ന്
അതൊക്കെ കാണിച്ചു കഴിഞ്ഞാല് അത് നമ്മുടൊരു ഒരു തളർച്ചയ എന്നാണ് അവര് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും അവര് നല്ല ഭാഗം മാത്രം കാണിക്കണത്
കാര്യമില്ല ആ തളർച്ചേനെ കാണിക്കാനുള്ള ആ ഒരു ധൈര്യം കൂടി അവർക്ക് വേണം എന്നാന്ന് വെച്ചാൽ നല്ല ഭാഗം എപ്പോഴും കാണിച്ചന്ന് വച്ചാൽ ആൾക്കാരെ അപ്പ അവരെ നല്ലവരായിട്ട് ചിന്തിക്കുള്ളു ബട് അവരുടെ ആ മറ്റൊരു സൈഡ് അറിഞ്ഞില്ലെങ്കിൽ പെട്ടെന്നൊരു ഇടിവ് അവർക്ക് വന്നാരുന്നെങ്കിൽ അവര് അവിടെ അവിടെ തീരും
അതെ ശരിക്കും ആഹ് പിന്നെ കോമ സ് പഠിക്കണ സത്യം പറ ഭയങ്കര ഇൻട്രസ്റ്റിംഗാട്ടാ ഞാൻ അതിനെപ്പറ്റി അടുതീസ്സം സംസാരിക്കാന്ന് വിചാരിച്ചിരിക്കയായിരുന്നു
ഉം അതെ അതെ ലിറ്ററേച്ചറും അതുപോലെ തന്നെ ഉണ്ടാ പിന്നെ അതില് കുറച്ച് കഥകകളൊക്കെയാണ് മനുഷ്യന്മാരുടെയും പിന്നെ എന്തട്ടാ മൃഗങ്ങളുടെയും അങ്ങനെ കുറച്ച് പിന്നെ ഉണ്ട് കുറെ മോട്ടിവേഷണൽ സ്പീച്ച് ഒക്കെ ആ അതിനേക്കാൾ കൂടുതല കൊടു ഉം
ഒരു നോവല് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുടെ ആ ഒരു മാനസിക അവസ്ഥയും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കുറച്ച ആഴത്തിന് മനസ്സിലാക്കാൻ പറ്റണലെ എനിക്ക് തോന്നാറുണ്ട്
ഉം അത് ശരിയാ ഈ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ നോവലുകൾ അതുപോലെന്നെ ഈ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു പാഠങ്ങളാണ് അവര് പഠിപ്പിക്കേണ്ടത് കൂടുതലും
അതെ ഇപ്പൊ നമ്മള് നമ്മൾന്നെ ട്രിപനോമെട്രി ജോമെട്രി പിന്നെ എന്തൊ കെ പഠിക്കുന്നത് എക്സും വൈയ്യും ഇസടോക്കെ കണ്ട് പിടിക്കാനമ്മള് പഠിച്ചില്ലേ പക്ഷെ ജീവിത ഇതിലെ പ്രശ്നം വരുമ്പോ എങ്ങനെ ഹാൻഡിലേയ്യേണ്ടേ എന്നുള്ളത് ഇതുവരെയും ഒരു സ്കൂളുകളിലും പഠിപ്പിക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ട ഇല്ല
അതെ അത് ശെരിക്കും വളരെയധികം യോജിക്കുന്നു ഒപ്പം തന്നെ വേറൊരാളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം അവരായിട്ട് എങ്ങനെ ഇടപെഴകണം അതൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ലട്ടോ
സത്യം അങ്ങനെ അറിയാമെങ്കിൽ തന്നെ ഇന്നത്തെ കുട്ടികൾ കുറച്ചും കൂടി നന്നായി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തേനെ ഒരാളോട് ഇങ്ങനെ ഇടപഴകണംന്ന് അറിയാവുന്ന കുട്ടികൾക്കല്ലേ നല്ല രീതിൽ ജീവിക്കാനായിട്ട് സാധിക്കുള്ളു
ഉം അത് ശരി യ പിന്നെ നീ വേറൊരു കാര്യം നോക്കിട്ടുണ്ട ഇപ്പൊ നമ്മളുടെ ഇപ്പോഴത്തെ സൊസൈറ്റി പ്രത്യേകിച്ച് പെൺകുട്ടികളെ വളരെയധികം ജഡ്ജ് ചെയ്യണ്ട്
തീർച്ചയായിട്ടും എല്ലാ ദിവസവും എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്
അതെ അതെ ഒരു ഇപ്പൊ ഒരാളും മിണ്ടാതിരുന്ന ആ പെൺകുട്ടി അതൊരു പ്രശ്നാണ് അതായത് അവള് അവള് ചെയ്യുണെന് ഭയങ്കര കൊന് ആണെങ്കിൽ അതൊരു പ്രശ്നാണ് അവള് ഭയങ്കര ലൈക്ക് അവക്ക് എ ന്തെലും ഒരു ആഗ്രഹം ണ്ട് അയ് തെടിപോണ് അത് കിട്ടി അതും ഒരു പ്രശ്നോ ആണ് അങ്ങനെ ഒക്കെ
നമ്മുടെ സമൂഹം വിചാരിക്ക എന്താന്ന് വെച്ചാ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഒരു ബാലൻസിൽ ഇങ്ങനെ പോയിക്കോണംന്നാണ് അവർക്ക് വെഷമം ഉണ്ടാവുലാ അവര് അവര് ഒരിക്കലും ഇമോഷണലി വീക്ക് ആവേയില്ല അവരൊരിക്കലും ആ ഉയരാനും പാടില്ല എന്നാ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോണംന്നാ അതെ എല്ലായിപ്പോഴും പെൺകുട്ടികൾക്ക് ന
പിന്നെ ഇപ്പ അവക്ക് ഒട്ടും വയ്യാ അപ്പഴും ഇപ്പൾത്ത സമൂഹം പറയ്ണതെന്താണ് ഓ അ എന്താ അഭിനയിക്കേണ് അങ്ങനെയൊക്കെയല്ലേ
സത്യം ഒരു ഒരു ശക്തിയുള്ള ഒരു പെൺകുട്ടീനെ ഭയങ്കര റൊമാന്റിസൈസ് ചെയ്താണ് ഇന്നത്തെ സമൂഹം കാണിക്കുന്നത് പക്ഷെ അത്